ഹലോ കേക്കുന്നില്ലടാ. ഹലോ ഹലോ..
ഹലോ. ആഹ് ആഹ്ആ കേക്കാം കേക്ക.
ആഹ് ആഹ്
ഹലോ..
ശ് ആ നമ്മളെന്താ പറഞ് ഓണം ല്ലേ
ഓണ ഓണം ആഹ്
ആഹ് ഓണം വടെ പത്തു ദൂസോം പൂ ക്കളോടും. പത്താം പൊക്കംതേ എന്താ പറയ സദ്യയൊക്കെ വെച്ചിട്ട് ആഘോഷിക്കും പിന്നെ ഇവിടെ മാവേലി വെക്കൂട്ടോ ആഹ്
ആഹ് ഞങ്ങളിവിടാണെങ്കില് പത്ത് ദിവസം ഇത് പോണക്ക് പൂക്കളം ഒക്കെ ഇടും ഞങ്ങളിവിടെ നാല് ദിവസം ആ സദ്യ ഒക്കെ ആയിരിക്കും ഉത്രാടം തിരുവോണം അങ്ങനുള്ള ദിവസങ്ങളില് ചതയം വരെ സദ്യ ഒക്കെ ആരിക്കും സദ്യ ഒരുക്കും പിന്നെ തിരുവോണ ത്തിന്റന്ന് എല്ലാരും സ്വന്തം വീട്ടില് അവരവരുടെ വീട്ടിലാണ് ഓണം കൊള്ളുന്നത് ബാക്കി ഉള്ള ദിവങ്ങൾലൊക്കെ നമ്മള് ബന്ധുക്കാര് അമ്മാമേടെ വീട്ടിലും അങ്ങനെ അങ്ങനുള്ള ബന്ധുക്കളുടെയൊക്കെ വീട്ടില് പോയി ആഹ് ഓണം ഓണം കൊള്ളും അങ്ങനാ പിന്നെ ഇവടെ ഊ ഞ്ഞാലിടും അങ്ങനെ മാവേലി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ കൂടുതലും ഓണമാണ് എല്ലാരും ആഘോഷിക്കുന്നത്
ആഹ് അവടെയും ഇത് തന്നെ പക്ഷേ ചെല ആൾക്കാര് ഇവിടത്തെ ആൾക്കാരെ വച്ച് നോക്കുവാണെങ്കി ച എന്താ കർക്കിടകം മുതല് മാം പൂക്കളം ഇടണ ആൾക്കാരുണ്ട് കൊറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാര് പണ്ടത്തെ ആൾക്കാരില്ലേ
ആഹ് ആഹ്
കർക്കിടകം മുതല് കർക്കിട മാസം മുതല് ആഹ് ഇടാൻ തൊടങ്ങും പൂക്കളം ഇടും അത്തം മുതലല്ല അയ്ന് മുമ്പേ തൊടങ്ങും ആഹ് അയ്ന് മുമ്പേ തൊടങ്ങും ആഹ് പിന്നെ ഏകദേശം അത്തം ഉത്രാടം ആകുമ്പഴേക്കും അവിട്ടം ആ ഉത്രാടമല്ല ആ ഉത്തര പുണർതം എന്താ പറയാ ആ ഉത്രാടം ആകുമ്പഴേക്കും മാവേലിനെ ഉണ്ടാക്കും ഇവടത്തെട്ടോ എന്റെ ഹസ്ബഡിന്റെ വീട്ടില് കേട്ടോ എന്റെ വീട്ടില് മാവേലിനെ ഒന്നും വെക്കില്ല ഇവടെ മാവേലീനെ വെക്കും മാവേലിക്ക് സദ്യ കൊടുക്കണം അപ്പൊ ഉത്രാടം തിരുവോണം അവിട്ടം ച തയം നാല് ദുവസം സദ്യ കൊടുക്കും ഈ നാലാം പൊ ക്കം ശരിക്കും പറഞ്ഞാ നാലാം പൊക്കം ചതയം കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കും പക്ഷേ ഈ ചതയത്തില് ചെല പ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മാസത്തില് ചേഞ്ച് വരും മാസത്തില് ചേഞ്ച് വരുവാണേൽ അവിട്ടത്തിനെടു ക്കും അല്ലാന്നുണ്ടെങ്കി ചതയത്തിനെടുക്കും അതെങ്ങനെയാ വരുന്നേന്ന് വെ ച്ചാ ഓരോ വർഷത്തിന് അനുസരിച്ച് വ്യത്യാസം വരും
ഓ ഓ
ഉം ഞാൻ ഉണ്ടാക്കീട്ടുണ്ട് മാവേലിനെ ഇവടെ മണ്ണൊക്കെ എന്റെ അമ്മ ആഹ് മതറിൻലോ അമ്മായിയമ്മ ഇല്ലേ അമ്മായിയമ്മ മണ്ണ ക്കെ എടുത്തിട്ട് വരും കളിമണ്ണൊക്കെ കൊണ്ടന്നിട്ട് ചാ എന്താണ് ബക്കറ്റിലാക്കി കൊണ്ട് വരും അത് ഞാനും അമ്മയും കൂടി ഇരുന്നിട്ടാ ആദ്യത്തെ കൊല്ലം അമ്മ ഉണ്ടാക്കി രണ്ടാമത്തെ പ്രാവശ്യം അവര് ആയില്യത്തിനും വെക്കും ഇതേപോലെ ആയില്യം പറഞ്ഞ അടുത്ത മാസം ആയില്ല്യം അങ്ങനെ വരിക അപ്പോ അന്നും ഇതേ പോലെ മാവേലിനെ വെച്ചിട്ട് ചെറിയൊരു ഓണം പോലെ ആഘോഷിക്കും അതും ഉണ്ട് ഇവടെ അന്നെന്തോ കാന്താ കർഷകരുടെ ഇതാ തോന്നണു ആയില്യത്തിന് പശുക്കൾക്കൊക്കെ ആഹ്
മാവേലീനെ ഒരുക്കത്തൊന്നുവില്ല അങ്ങനെ ഉള്ളതൊന്നുവില്ല ഞ എന്റെ വീട്ടില് എനിക്കിനി ബാക്കി എനിക്ക്‌ അറിയ ത്തില്ല ഞങ്ങടെ വീട്ടിലും ഞങ്ങടെ ഈ പരിസരത്തും ഒന്നും അങ്ങനെ മാവേലിയെ ഒരുക്കത്തൊന്നുമില്ല വല്ല്യ രീതിയില് പൂക്കളം ഒക്കെ ഇട്ട് അത്രേ ഉള്ളൂ പിന്നെ സദ്യയും കാര്യങ്ങളും അങ്ങനെ പിന്നെ കൂടുതലും ഇത് പോണക്ക് ബന്ധുക്കളുടെ വീട്ടിലും തിരുവോണത്തിന്റെ അന്ന് മാത്രമേ നമ്മൾ സത്യം പറഞ്ഞാ നമ്മളെ വീട്ടിൽ ഓണം കൊള്ളൂ അന്ന് അങ്ങനെയാ നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഓണം കൊള്ളേണ്ടത് ബാക്കിയുള്ള ദിവ ങ്ങളൊക്കെ നമ്മള് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടില് പോകാം പിന്നെ അവരന്ന് അവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് വരിക അങ്ങനെയൊക്കെയാ
ഉം ഉം ഇത് പക്ഷേ ഇല്ലേ ഈ നാല് മാവേലിനെ വെച്ചാ നമ്മള് നാല് ദിവസം നമ്മുടെ വീട്ട് തന്നെ ഇണ്ടാവണം. അങ്ങനേണ്. കാരണം സദ്യ എന്തായാലും മാവേലിക്ക് കൊടുക്കണം മാവേലി ദൈവത്തെ പോലെ കൊണ്ടിട്ട് അവര് ഏഹ് മാവേലിക്ക് അന്ന് മുതൽ നമ്മള് സദ്യ കൊടുക്കും ഏഹ് ഒരു മാവേലി അയിന് ചുറ്റും നാല് കാവാല് കാ കാവലിന് ആൾക്കാര് നിക്ക്ണ പോലെ അങ്ങനെ നാലെണ്ണം ഉണ്ടാക്കും. ട്ടോട്ടല് ഓരോ ഭാഗത്ത് വെക്കു ന്നട്ട്. കാണാനൊക്കെ നല്ല ഭംഗിയേനി ഉം
ഞാൻ ആദ്യായിട്ടാട്ടാ കേൾക്കുന്നെ ഞങ്ങടെ ഇവിടെങ്ങും അങ്ങനില്ല.
ആഹ് പിന്നെ ഈ മാവ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ത്രികോണത്തില് പണ്ടത്തെ തില് കണ്ട കാണാൻ പ റ്റും നിനക്ക് ഈ മാവേലീടെ ദ് ഇണ്ടാക്ക്ണെ എങ്ങനേന്നൊക്കെ അപ്പൊ
സാനമൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓണത്തപ്പൻ അങ്ങനെ ആഹ് ആഹ് ആഹ്
മ് ഓണത്തപ്പൻ. ത്രികോണം പോലെ മൂന്ന് ആഹ് മൂന്ന് ക മല പോലെ ഇങ്ങനെ മൂന്ന് ഇത് നിക്ണത് നീളത്തിൽ നീളത്തില് ഇന്നട്ടയ്നകത്ത് കൊറേ ആഹ് പൂക്കളൊക്കെ കുത്തിവെക്കും.
ആഹാ
ഉം നമുക്കൊന്നെങ്കി പ്ലാസ്റ്റിക് പൂക്കളാക്കാ അല്ലെങ്കിൽ ആ പൊഴ കടേന്ന്ള്ള പൂക്കളം മേട്ച്ചിട്ട് ഏഹ് ചെണ്ടുമല്ലിം തൊക്കെയില്ലെ അതൊക്കെങ്ങനയ്ല് ഇങ്ങനെ കുത്തി കുത്തി കുത്തി കോൽല് ഇർക്കിളീല് കുത്തി കുത്തി കുത്തി മാവേലിയുടെ ഉള്ള് എറക്കി എറക്കി വെക്കും. ഫുള്ള് ഫുള്ളലങ്കരിച്ച പോലെ ഇരിക്കും മാവേലി. അതേപോലെ മാവേലീനെ വെക്കുന്ന ആ ഭാഗൂല്ലേ നെൽത്ത് മണ്ണില് അങ്ങനെ വെക്കുമ്പോ ആ വെക്കുന്ന ഭാഗത്ത് ഫുള്ള് എന്താ പറയാ മാവില്ലേ മാവ് ഒഴിക്കും. ഹാ മാവോട് കോലം വരയ്ക്കില്ലേ. അങ്ങനെ കോലം വരച്ചിട്ടാണ് മാവേലീനെ ഇരുത്താ.
ആഹ് ആഹ്. യീ ത്രികോണത്തിന്റെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ടേട്ടോ. പക്ഷെ എനിക്ക് അത് ഈ സം അത് ഓണത്തപ്പനെന്ന് പറയുന്ന അതിന്റെ പേരൂന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ മാവേലി ന്ന് അടിച്പ്പോ ഞാൻ വിചാരിച്ചു മാവേലിയുടെ മറ്റേ ഇത് എന്തേം പ്രതിമ പോലെ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വയ് ക്ക്യാര്ക്കും.
ഹേയ് അല്ലല്ലല്ല. ഇതാ ത്രികോണത്തിലുള്ള സാ നാണ് മാവേലി ന്ന് പറയാ. അതിനെയാണ് ഇവിടെയൊക്കെ മാവേലി പറയ.
ആഹ് ആ. ഹാ ഞാൻ വിചാര്ച്ചു മാവലിയുടെ രൂ പമെല്ലാം ഉണ്ടാക്കി വെച്ച്
ആഹ്. അല്ല ഈ മൂന്ന് ഇതിന് എന്തോ ഒരു പേര്ണ്ട്. എന്തൊക്കെയാന്ന് എനിക്കറിയില്ല. മൂന്ന് ഇതാണ് മൂന്ന് രൂപങ്ങൾ പോലെ ഇങ്ങനെ മൂന്നണ്ണായ് ട്ടാണ് വെക്ക്യ അത്. ഉം നല്ല രസാ. ചെയ്യണം കാണാൻ നല്ല രസവാണ്.
ആഹ്.
ഉം നാലു ദിവസം അതിങ്ങനെ നമ്മുടെ വീട്ട്ന്റെ ഫ്രണ്ടിലിങ്ങനെ വെക്കും. വെളക്കൊക്കെ കത്തിക്കും. അയിന്റെ തിരി കത്തിച്ചിട്ട് അടുത്ത തിരി വയ്ക്കും. അതിന് പൂജിക്കും. ഇന്നട്ട് ഭക്ഷണം രാവിലെ രാവിലെം ഉച്ചക്കാണെന്ന് തോന്നുന്നു കൂടുതലും കൊടുക്കാ.
ആഹ് ഉച്ചക്ക് സദ്യ വിളമ്പും ഒക്കെ അപ്പം എനിക്കോന്ന്ന്ന് അയിൻ്റൊര് പങ്ക്
അപ്പൊ അത് കാരണം എന്റെ ഭർത്താവിന്റെ അവിടെയാ പറഞ്ഞയഞ് കഴിഞ്ഞാ ഇപ്പോ ഒരു ദിവസം സാമ്പാറും അവിയലും വെച്ചാ മറ്റേ ദിവസം നല്ല സാമ്പാറും കൂട്ടുകറിയും വെക്കും. അങ്ങനെ മാറ്റി മാറ്റിയാ വെക്ക്യ. എല്ലാ ദിവസവും ഒരേ സാധനം വെക്കില്ല്യാ. നമ്മളീ തിരുവോ ത്തിനായിട്ട് സ്പെഷ്യലായിട്ടിങ്ങനെ അവിയല്, കൂട്ടുകറി, സാമ്പാറ്, പപ്പടം, മോര് ന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴിക്കില്ലേ. ഇതങ്ങനെ ചെയ്യില്ല. അയിന് പകരം ഈ നാല് ദിവസവും കൊറച്ച് കുറച്ച് കൊറച്ചായിട്ട് വെക്കും.
ആഹ്. ഞങ്ങളിവിടാണെങ്കില് തിരുവോണത്തിന് വെച്ചിട്ടുള്ള സാനങ്ങളൊന്നും പിന്നെ അല്ല ഉ ഉത്രാണത്തിന് കഴിച്ചിട്ടുള്ള സാനങ്ങളൊന്നും പിന്നെ തിരുവോണത്തിന് എടുക്കത്തില്ല
ആഹ് ഇത് അങ്ങനതന്നെ ആഹ ഇതങ്ങനെ തന്നെ ഇണ്ടാക്കണം ഓരോ ദിവസം ഓരോന്ന് ഇപ്പൊ ഈ പത്ത് കൂട്ടം കറി നമ്മൾ സദ്യക്ക് ഇക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതില് ഇപ്പൊ ഒരു മൂന്ന് കൂട്ടം ഇന്ന് മൂന്ന് കൂട്ടം നാളെ മൂന്ന് മറ്റന്നാ അങ്ങനെ ഒരു ലെവലിലേ ഇണ്ടാക്കൊള്ളൂ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിണ്ടാക്കിയാ ഇന്ന് കഴിച്ചിട്ട് ബാക്കി നാളെ കഴിക്കില്ലല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ട് അങ്ങനെ വെക്കില്ല നമ്മുക്ക് കഴിക്കാ വേണെങ്കിൽ പക്ഷെ മാവേലിക്ക് കൊടുക്കാനും പറ്റില്ല
ആഹ ആഹ് അതാണ് നമ്മള് പിന്നെ മാങ്ങിയാ അച്ചാർ ഐറ്റംസ് എല്ലാം നമ്മള് നേരത്തെ ഉണ്ടാക്കി ആഹ് ആഹ്
ആഹ് കുളിക്കണം കുളിച്ചിട്ടൊക്കെ വെക്കുള്ളൂ കാരണം ആഹ് അത് ദൈവത്തിന് കൊടുക്കുന്ന പോലെ ആണത്
ആഹ ഓഹ്
അയിന് മുമ്പ് കുളിച്ച് വ്രതശുദ്ധിയോടുകൂടെയന്നെ നമ്മൾ എടുക്കുള്ളൂ നമ്മള് പീരിയഡ്സ് ഇതൊക്കെ ആയിക്കഴിഞ്ഞഴിഞ്ഞാൽ മാവേലി വെക്കില്ല
ആഹ് ആഹ്
ആഹ ആ സമയത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എനിക്കിപ്പ എന്റെ വീട്ടില് പീരിയഡ്സ് ആയ ഇപ്പൊ എന്റെ അമ്മായിമ്മ തന്നെ ഫുഡ് വെക്കുന്നുണ്ടെങ്കി കൊടുക്കാം
ഉം ഉം
അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ലന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ വെക്കാൻ പാടില്ല ഞാൻ വ വച്ചിട്ട് ഞാൻ കറി കഞ്ഞിയും കറിയും വെക്ക്യാണെങ്കിൽ പിന്നെ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ
പറ്റില്ല ആഹ്
അപ്പൊ അതുകൊണ്ട് ശരിക്കും ഇതൊരു ദൈവത്തെ പൂജിക്കുന്ന പോലെ തന്നെ നമ്മള് പൂജയും ഇതൊക്കെ ചെയ്യ്ണത് ഉം
ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നില്ല പൂ അത്തപ്പൂ ഇടും ചിലപ്പം അത്തം തൊട്ടും അങ്ങനെ ഇടാറില്ല ഞങ്ങള് ഉത്രാടം തിരുവോണം ആ നാല് ദിവസം മാത്രമേ അത്തം ഇടത്തുള്ളൂ
ആഹ അത്ത പൂവോ
ആഹ് അത്തപ്പൂ അത്തപ്പൂ ജസ്റ്റ് ഇങ്ങനെ അത്തപ്പൂ മാ ത്രം ഈ പൂ ഇവിട്ന്ന് വീട്ടിന്ന് ഉണ്ടാവ്ന്ന വീട്ടിന്നുള്ള തന്നെ പൂ ക്കളൊക്കെ പറിച്ചെടുത്ത് അങ്ങനെ അത്ത പൂവ്ടും അത്രേയൊള്ളൂ ഈ ഓണത്ത പ്പനും സാനങ്ങളൊന്നും അങ്ങനെ വെക്ക് വെച്ചിട്ടില്ല
ആഹ അത് ഭാഗത്തൊന്നുംല്ലെടാ ഇവിടെ ഈ പാലക്കാട് ഭാഗത്താണ് കൂടുതൽ ആഹ് ഇങ്ങനെയുള്ള ആ ആചാരങ്ങളൊക്കെ ഇള്ളത് എന്റെ വീട്ടില് വെക്കില്ല എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവ ങ്ങളൊന്നുംല്ല കാരണം ഇത് ഓരോരുത്തര്ക്കും ഓരോ രീതി ആണ് ഇപ്പൊ എന്റെ എന്താ ചെറിയമ്മയുടെ വീട്ടില് പറഞ്ഞു കഴിഞ്ഞഴിഞ്ഞാൽ അവര് ഓണത്തപ്പനെ വെച്ചാലും തിരുവോണത്തിന് മാത്രേ സദ്യ ഇണ്ടാക്കി കൊടുക്കൊള്ളൂ ബാക്കി ഇള്ള ദിവസങ്ങളില് കൊടുക്കില്ല അപ്പൊ ഇവര് പറിയും പട്ടിണി കെടത്ത്ണ പോലല്ലേ അങ്ങനെ ചെയ്യാൻ പാട ഇല്ല അങ്ങനേണ് ഓരോ ഭാഗത്തും ഓരോരോ രീതിയല്ലേ
രീതി ആഹ് അതെ
ആഹ്
പിന്നെ ഇവിടെ എനിക്ക് തോന്ന്ന്നു ഓണം പ്രധാനമായിട്ട് ഈ കൃഷിക്കാരുടെ അങ്ങനെ എന്തോ എങ്ങാണ്ടാ കൊയ്ത്തിന്റെ സമയം അങ്ങനെ എന്തോ ആ പിന്നെ വിഷു എനിക്കൊന്ന് ഓണം ആണോ വിഷുവാണോ അറിയത്തില്ല എന്തോ ഒന്ന് ഇതണ്ക്ക്
രണ്ടിലും ഉണ്ട് കുത്തിരി ചോറ് വെച്ച് കഴിക്കുന്നത്
ആഹ അങ്ങനെ എന്തോങ്ങാണ്ടാ ഒണ്ട്
വിഷൂന് കൂടുതലാണെന്ന് തോന്നുന്നു വിഷൂന് എന്തോ കുത്തിരി വെച്ച് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുംന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ഓണത്തിന്റെ സമയത്തും കർഷകരുടെ ഉ ഉത്സവം തന്നെയാണ് ഓണം പറയുന്നത്
ആഹ് ഓണം അതാ മെനായിട്ട് അങ്ങനെയാ പറയുന്നത് കർഷകരുടെ ഉത്സവം ഉം
ഏ ഹലോ ഇന്ന് മഴ പൈതിന്നോ
ഇന്ന് മഴ ഇല്ല ഇന്ന് ഞാൻ പറഞ്ഞില്ല രണ്ടു ദിവസം കൊണ്ട് ഇവിടെ നല്ല വെയിലാണ് എന്തൊ കാര്യം നടത്തി പിന്നെ ആഹ് അയ്യോ ഞങ്ങളൊരു പെരുമഴ കണ്ടിട്ട് മൂന്ന് ദിവസ സായി
ആഹ് ഇന്നലെ രാത്രി ഞാൻ വീട്ട് എത്തിയപ്പ പെയ്തില്ല അത് കഴിഞ്ഞപ്പോഴേകക്കും നല്ല മഴേ രാത്രിയൊക്കയില്ലേ നല്ല മഴെയ്തു നേരെ വെളുക്കുവോളം മഴ പെയ്തു രാവിലെ വന്ന് ഞാൻ ജോലിക്ക് വരുമ്പോഴാണ് നിന്നത് കൊണ്ട്
ആഹ് രണ്ടു മുന്നിസം മുന്നേ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഭയങ്കര മഴ ഇഡിയും കോളിയനും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ അടുത്തൊക്കെ കുറെ നാശനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കോലിയന്നില്
ആഹ് വേണ്ടി വീട്ടല്ലേ ഉം ഇവിടെ ഇടി ഇടിം നല്ല മഴ പെയ്തു ഇന്നലെ രാത്രിയില് ഞാൻ അറിഞ്ഞും കൂടിയില്ല അത്രിം നല്ല പെയ്തു പക്ഷെ നമ്മള് ജനലും വാതിലൊക്കെ ക്കെ അടച്ചിട്ട് കടന്നോണ്ട് ഒന്നും അങ്ങനെ അറിഞ്ഞില്ല പെട്ടന്ന് രണ്ട് മണി മൂന്ന് മണി ഒര് പെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് ഈ പെയ്തിരിക്കുന്നത് കാരണം അപ്പ എന്റെ മോള് നീറ്റിണ്ടായിരുന്നേ അപ്പൊ ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ തട്ടി കൊട്ടിയൊക്കെ ഉറക്കിയത് അതുവരെയ ഉറങ്ങ നീക്കായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇ ഉറങ്ങിയിരിക്കുന്നത് ഉറങ്ങി കഴിഞ്ഞാ ശേഷമാണ് പൈതിരിക്കണത് ഉ എടാ ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ
ഹലോ
ഹലോ ഞാനിപ്പോ വിളിക്കാട്ടോ
ഓ ശരി